ഹലോ
ഹലോ
ആ കേൾക്കുന്നില്ലേ
ഉം കേൾക്കാം കട്ടായി പോയെ എന്താന്ന് അറില്ല
റേഞ്ചിന്റെ പ്രശ്നണ്ട്വ്ടെ അതായിരിക്കും
ആ
പിന്നെ വേറെന്തൊക്കെ
ആ വേറെ വിശേഷങ്ങനെ അപ്പം നമ്മക്ക് സ്വന്തായിട്ട് വരുമാനം ഉണ്ടെങ്കി നമുക്ക് കൊള്ളാം അത്രതന്നെ
നമ്മള് കൊർച്ചൊന്ന് വീട്ടിലിരുന്ന് അധ്വാനിച്ച മതിയല്ലോ പൊർത്ത് പോവണ്ടല്ലോ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റാ അതാണല്ലോ സുഖം
അതെ ഫ്രീ ടൈമിലൊക്കെ ഇരുന്നു ചെയ്യാൻ പറ്റുന്ന ഒരു വല്യോരു ഓപ്പർച്ചു സോമിറ്റിങ്ങുണ്ട് നാലു നേരം നാല് നേരം നമ്മള് കേൾക്ക ഈ മോർണിംഗ് ആറ് മണിക്കത്തെ സോമിറ്റിങ് എങ്ങനെ നല്ല വ്യക്തമായിട്ടെങ്ങന ഉപയോഗിക്കണോന്നൊക്കെ നമുക്ക് പർഞ് തര്ന്നുണ്ട്
ആ ആ
നല്ല ക്ലാസ്സുകളൊക്കെയാണ് എല്ലാ ജി ല്ലകളിലും ഓരോരോ മീറ്റിങ്ങുണ്ട്
ആ
ഉം തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ളവര് സ്ഥലങ്ങളിലാണ് മീറ്റിങൊക്കെ നടക്കുന്നത്
ആ ആ
അല്ലാതെ സോമീറ്റിങ്ങുണ്ട് സോമീറ്റിങ് കഴിവതും കേട്ട നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഇത് വരും
അ ആ
ഉം
മോനെങ്ങനെ സമ്മതിക്യോ അയ്നൊക്കെ
ഉം അഹ് ഒറങ്ങുന്ന ടൈമിലൊക്കെയായിര്ക്കും ബെസ്റ്റ് ഒളിച്ച് നോക്കാ ഫോൺ പിന്നെ ഓന് ടീവിയോ അല്ലാ കളിപ്പാട്ടൊക്കെ വെച്ച് കളിക്കുമ്പോക്കെ നമ്മളെന്ത് ഫോണില് വർക്കയ്തോണ്ടിരിക്കും.
കളിക്കാണെങ്കി വല്യ കൊഴപ്പൊന്നില്ല
ആഹ് അതെ ആഹ് ബഹളവാണെങ്കി നിർബന്ധോക്കെയാണെ നമ്മക്കൊന്നും നടക്കത്തില്ല. വാശി തൊക്കെയാണെങ്കി ഉം
ഒറങ്ങി കഴിഞ്ഞ ഉ ങ്കര പാടാണ് ഉച്ചക്കാണ്ങ്കിലും പക്ഷെ ലൈറ്റാകും ഉച്ചക്ക് ഒര് രണ്ടുമണി കെടന്ന ഒരു മൂന്ന് മൂന്നരാകുമ്പൊ ഒറങ്ങിയ പിന്നെ ഓനങ്ങനെ ഒറങ്ങിക്കോളും പിന്നെ ഞാ ഒണർ